കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ എന്തൊക്കെയണ്ട് വിശേഷം സുഖണോ എന്താ പണി
ഹലോ കേൾക്കാണ്ടോ
ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആ ആ ആ ആ ആയിക്കോട്ടെ നല്ല വിശേഷം ചന്തങ്ങളെ വിശേഷം
സു സുഖാണ് മഴയണ്ടോ
മഴ ഇതാ നല്ല മഴ ഇണ്ടായിരുന്നു പിന്നെ ഇപ്പ ചാരണേ ഉള്ളൂ ചെറു തായിട്ട് ഇപ്പ മഴക്കാാരൊക്കെ ഇണ്ട് ഇപ്പൊ
ആ ഇത് രാവിലെ ഒന്നും രണ്ട പ്രാവശ്യംമായിൈല്ല മഴ പെയ്ത് ഇപ്പ നല്ല വെയിലാണ്
ആ ഇത് ഞാൻ ആദ്യം വിളിച്ചപ്പോ കേട്ടിരുന്നില്ല ആദ്യ എടുത്തപ്പോ കേട്ടി
ഇല്ല ആ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇപ്പ ഇങ്ങ കേ കേക്കണ്ടാവൂലേ
അല്ല ങ്ങള് പറണക്കും കേൾക്കണ്ടായിരുന്നില്ല
ആ എന്താന്ന അറിയിലല്ലോ പിന്നെ എന്ത ഒരു പണി ഇല്ല നോമ്പല്ലേ ആ നോമ്പാണ് പിന്നെ പണികളെ കഴിഞ്ഞാ
പണികളൊക്കെ കഴിയണ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ
ആ എന്നാ പ്രത്യേകിച്ചൊന്നുംില്ല മക്കളൊക്കെ ഇണ്ടാവുല്ലോ
ഇല്ല ഞാ കല്യാണം കഴിഞ്ഞിട്ടില്ല
ഇല്ല സോറി ട്ടോ പിന്നെ പഠിക്ക പഠി ഠിക്കിയാവു ല്ലേ ഏ ഇന്നിപ്പോ ലീവ് ആണല്ലോ
ആ അതെ നിങ്ങെളെന്താ ചെയ്യണ
ഞാൻ വ ഹൗസ് വൈഫ ആണ് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് മൂത്ത ആൾ പത്താം ക്ലാസ്സിലാണ് രണ്ടാമത്തെ ആൾ നാലില് ചെറിയ ആൾ എൽ കെ ജിൽ
ആ ആ ആ അപ്പൊ ഇന്ന് പ്രത്യേകിച്ചും പണികളൊന്നും ഇണ്ടാവൂല്ല
ഏ ഇല്ലയ രാവിലത്തേക്ക് ഇപ്പ ഞനക്ക്െ വൈകുന്നേരത്തേക്ക് തുടങ്ങണം ഞ്ഞി
ആ അതെ വൈകുന്നേരം പക്ഷെ രാവിലെ നിക്കണേക്കാട്ടിയും പണിയായിരിക്കും
ആ അപ്പൊ ഞാന ആന്നെ എടു ആ എടുത്തഴച്ച കഴിഞ്ഞഞ്ചാരിക്ക ഉം മൂ ത്താൾ പിന്നെപ്പോ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഒരു പത്താം ക്ലാ പത്താം ആ ആ ട്യൂഷൻുണ്ട്
ഇവടെന്റെ അനിയനും പത്തില ചെറിയ അനിയൻ
ഏ ട്യൂഷന് പോണ്ടോ
പിന്നെ ഞങ്ങളൊ ഒരു ബാബി ഇക്കാകാന്റെ ഒരു ഇക്കാകാന്റെ വൈഫ് ടീച്ചറ ആയിട്ടാ പഠിച്ചിരുന്നത് ഗ്രാജേറ്റഡ ആയി അപ്പൊ ഭാവി ഇവക്ക് ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഇവൻ ഒറ്റക്ക്
ആ ആ ആ അങ്ങനെ മതിയല്ലോ
ആ ഇത് പടുത്തുള്ള ട്യൂഷൻ ന്ന് പറയുമ്പം ചിലവിടത്ത്പ്പ ചല്ലാ സബ്ജക്ടുകളും എടുക്കണില്ല പിന്നെ കുറേ കുട്ടികൾ ഇവന്റെ ഫ്രണ്ട്സ ഒക്കെ ആയിട്ട് പോകുമ്പോളേ പിന്നെ അവിടെ പോയിക്ക ഇനെ വലിയ പഠി പഠിപ്പ എന്നുള്ള ഇത്ണ്ടാവില്ലേ അവനക്ക് ഇപ്പറെ കൊറെേ കൂട്ടുകാരന്മാരൊക്കെ കൂടിട്ടാവും ഇപ്പ പോ എല്ലാർത്തും അവന്റെ ഓരോ കൂട്ടുകാരന്മാരുണ്ട്
ാവും എല്ലോടത്തും ഉണ്ടാവും ഓരോരുത്തര് അതന്നെ ഇവിടെ ടൂഷ ൻഇപ്പം മലയാള സെക്കന്റ് ട് അറബി ഐ ടി ഒന്നും ഇല്ല ലാസ്റ്റിലേക്ക് വരുംന്ന് പറഞ്ഞു സാർ
ആഹ് സോഷ്യലൊന്നുംല്ല ഞങ്ങളവിടെ സോഷ്യല് ആ ഇവിടെ എന്താച്ചന്നെ സ് സോഷ്യൽ ഇല്ല ബയോളജി ഇല്ല ബാക്കിപ്പോമലയാളം നമുക്ക് പിന്നിം
ആ മലയാള സെക്കൻറും അറബിയും ഐടി ഒക്കെ നമമ്മുക്ക് പിന്നെ എങ്ങനരു അറിയല്ലോ ആ ആഔ ആ ഹ എസ് എസ് ഭയങ്കര ഇതാണല്ലോ
ആ് അതെ അപ്പൊ പിന്നെ അത് പറഞ്ഞ പോലെ ഒഴിവാക്കി കഴിഞ്ഞയ് ഞ എങ്ങനെ അത്യാവശ്യം ഫീസുണ്ട് ഞാൻ ഞാൻ പത്തില് പോയിരുന്നത്ീ പറഞ്ഞ പോല ഞാ കൊറോണ ടൈമിലായിര്ന്നു പത്തില് അപ്പൊ പട് അവ്ടെ സ്കൂൾ ന്റെ അടുത്തന്നെ ഒരു ട്യൂഷൻ ന്ന് ണ്ട് വലിയ അറിയപ്പെടുന്ന ട്യൂഷന അപ്പൊ അവിടെ അവിടെ ഏ പണ്ടത്തെത്തെ സ്ട്രിക്ട് ഇല്ല ഇപ്പൊ പണ്ട് നല്ല സ്ട്രിക്റ്റ് ആായിരുന്നു ഒന്നാമത് രണ്ടാം
ആ ആഹ ഇവിടെ അങ്ങനെയാണ് ഇവിടെ നല്ലടീം ആഹ് ഉള്ളൂല്ലേ ഇവിടെ സ്കൂളിന്റെ അടുത്താണ് ട്ടോ മോക്ക് സ്കൂളിന്റെ അടുത്ത് ട്യൂഷൻ കഴിഞ്ഞാല് സാർമാർക്കനെ നോക്കിയല് കാണാം മക്കള് പോകുന്നുണ്ടോ ഇല്ലയന്നുള്ളത്
ആഹ്
അപ്പ മോർണിംഗ് ക്ലാസ്ള്ളോണ്ടേ
രണ്ടു നേരം ട്യൂഷൻ ഉണ്ടോ
ഇല്ല രാവിലെ എ എ ആ ആ് സ്കൂൾ ത മോർണിംഗ് ക്ലാസ് ഉണ്ട് ഇപ്പോൾ എട്ട് ഒമ്പത് മണി തൊട്ട് പത്ത് മണി്ഒമ്പതെ മുക്കാൽ വരെണ്ട് അപ്പയ് ഒമ്പത് മണി വരെയ ട്യൂഷന് ഇപ്പോൾ എട്ടെ മുക്കാൻ ക്കാൽ വരെയാണ് ട്യൂഷൻ എടുക്കുന്നത് ഒരിക് ഒമ്പണിക്ക് നമുക്ക് ക്ലാസ്സ് തുടങ്ങുവല്ലോ ഇപ്പ രണ്ടും വേണല്ലോ ട്യൂഷനും വേണം സ്കൂളും വേണമെന്ന് പറഞ്ഞേ പിന്നെ ശനിയും ഞായറും ഏഴര തൊട്ട് പതിനൊന്നര വരെ എടുക്കും ട്യൂഷന്
ആആ
ഉം
എന്റെ അനിയത്തി പക്ഷേ ട്യൂഷനൊന്നും പോയിരുന്നില്ല
ഇല്ല അനിപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയില്ലേ അതെല്ലാം
ന്നെ രണ്ട് വർഷം മുന്നേ
ഏഹ് അല്ല കഴിഞ്ഞ വർഷം മുതൽ മാർക്ക് അത്യാവശ്യം വേണെന്നോ അ ആ അപ്പൊ പേടി
അഹ് തെന്താ സംഭവെച്ച് കഴിഞ്ഞാല് അത് ഇവിടെ ഞാൻ പഠ ഞാൻ പിന്നെ കണ്ടോ ട്യൂഷന ഇല്ലാത്തിന് ഓരോ ട്യൂഷനൊക്കെ ഞാൻ പോയിന്ന് പിന്നെ ഞാനായിരുന്നു ഞാനാ മൂത്തത് അവിടെ പിന്നെ രണ്ടാമത്തെ എന്റെ അനിയത്തി പിന്നെ ഞാൻ പറഞ്ഞു അയിന്റെ ട്യൂഷനൊന്നും ആവശ്യല്ല ഓള്പിന്നെ ഇരു ന്ന് പഠിക്കും പത്താംക്ലാസില് ഫുള്ള് എ പ്ലസ് ക്കെ ഉണ്ടായിരുന്നു നല്ല പഠിക്കും ആ അപ്പൊ പിന്നെ പഠിക്കാ വെച്ചയ്ഞ നീ ന്ന് പറഞഴിഞ്ഞാ ഒരാളെ ഇരുത്തിയല്ലാതെ രി
ആഹ് ഇവിടെ മോള് അങ്ങനെയ ട്യൂഷന് പോയിന്ന് വിചാരിച്ച് ഇനിയിപ്പോ വീട്ടീന് വന്ന് അയിന് ട്യൂഷന് പോയിട്ട് കാര്യട്യൂഷ ഷന് പോയിട്ട് ഒരുക്ക് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൾ അ ന്യൂസ് പ്രിന്റിൽ മൂന്ന് പ്രാവശ്യ എഴുതിങ്ങാണ്ട് പിറ്റേന്ന് കാണിക്കണം അപ്പ നമ്മൾ സാറോട് പറഞ്ഞി അപ്പൊ കുട്ടി. ക്ക് പഠിക്കാന് കഴിയണില്ലല്ലോ അപ്പൊ സാറ് പറഞ് അത് തലേ കേറും ഞാൻ പോലെ ഇമ്പോർട്ടന്റ് നമ്മുക്ക് തലയി കേയറണമല്ലോ പിന്നെ എന്താണ് നല്ല നല്ലടിയം
ആഹ അങ്ങനൊക്കെ ഉണ്ടന് ഉണ്ടങ്കിൽ പിന്നയും കുഴപ്പമില്ല ഇതട്യൂഷനിൽ പോയിട്ട് രണ്ട് രണ്ട് പേജ്മറിക്കും അത് കഴഞ്ഞ വീട്ടിൽ
ആഹ് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഓള് എവിടെ പോണമെന്ന് അവിടെ അവിടെതന്നെ മതിന്ന് പറഞ്ഞ് പിന്നെ എന്ത ഓടെ ക്ലാസ്സില് നല്ല ഫ്രണ്ട്സിലായ കുട്ടികളൊന്നുമില്ല്യ അതിനാത്ത്അതുകൊണ്ട് ഒരു സമാധാനം പിന്നെന്ന് പറഞ്ഞാല് ഫസ്റ്റ് തന്നെ ബെല്ലടിച്ച ഉടനെ തന്നെ അന്നത്തെ വിഷയം ക്വസ്റ്റ്യനായി ചോദിക്കും അതൊരു സമാധാനം ആ അത് കഴിഞ്ഞഞ് ഒരു കാൽ മണിക്കൂറൊക്കെ കൊസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ് പിന്നെ പടിപ്പിക്ക
ഉ ഉം പിന്നെ കഴിഞ്ഞ വർഷങ്ങൾ പോലെ ആയിരിക്കില്ല പത്തില് ആകുമ്പോ എല്ലാർക്കും കുറച്ചൊരിത്
ഉണ്ടാവും ഉണ്ടാ യഞാൻ പറ ഉണ്ടായ എനിക്ക് നന്ന് എ പ്ലസ്സ് കിട്ടിയില്ലെങ്കില് ഇപ്പൊ സീറ്റ് ഇല്ലല്ലോ സീറ്റ് കിട്ടൂലല്ലോ അപ്പൊ പ്പ പണിയാണ് ഇപ്പ ഇവിടെ രണ്ട് മൂന്ന് ഏപ്ലസ് ഉള്ളവർക്ക് കിട്ടുകയും ചെയ്തു ഒമ്പത് ഏപ്ലസ് ഉള്ളവർക്ക് കിട്ടിയതൂല്ല അങ്ങനെയുണ്ട് ഇതിനൊക്കെ ഒരു ഭാഗ്യം ആഹ ഇവിടെ മൂന്ന് എ പ്ലസ് രണ്ട് എ പ്ലസ് ഉള്ള ആൾക്ക് ഇവിടെ കിട്ടി ഓന്റെ ഫ്രണ്ട് ഒൻപത് എ പ്ലസ് ഏപ്ലസ് ഒരു എ യാണ് അവനിക്ക് കിട്ടിട്ടില്ല ഇത് വരെ
അയ്യോ അതെന്താണാവോ അങ്ങനെ
അത് ഭാഗ്യപരീക്ഷണം ഉണ്ട തില് ഇതില് ഭാഗ്യം കൂടെ ന നോക്കല്ല ആ അങ്ങനൊക്കെ ണ്ടാവണ്ട് അപ്പൊ അതു ണ്ട് എല്ലും ണ്ട് ഉം നിപ്പോ വൈകുന്നേരത്തെക്ക് ഇണ്ടാവൂലേ പണികള് മ്മക്ക് സഹായിച് കൊടുക്കണ്ടി വരുല്ലോ
ആ വേണം വേണം
സ്പെഷ്യലൊക്കെ ഉണ്ടാക്കോ
അങ്ങനെ ണ്ടാക്കൊക്കെ ചെയ്യും അങ്ങനത്തെ സ്പെഷ്യൽൽമലെ നിക്കാറുള്ളൂ ആ ഞാന് പൊറത്താ പഠിക്കണത് ഇപ്പൊ ലീവിന് വന്നിക്കനാ ടിക്ക് പ്പോ ഇന്ന് ലീവ് ആണലോ പ്പോ ഇന്നലെയും കൂടി ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ലീവ് ടുത്തിട്ട് അപ്പോ നാല് സം കിട്ടൂലോ
ആ ആ നീ നാള മറ്റന്നാളും ലീവ് ആ ഞായറാഴ്ചലെ അപ്പോ മ്മ സ്പെഷ്യൽ മറ്റെന്ത ണ്ടാക്കി തരുല്ലോ മോള എടക്ക് കിട്ടണതല്ലേ
ആ അത്ണ്ടാവലണ്ട്
ഭയങ്കട്ട് ആ ആ
ആ അവിടെ ഞങ്ങള് ഒറ്റയ്ക്ക് ന്നെ ഇണ്ടാക്കാറ്
ആഹ ഇവിടുന്ന് കണ്ടു പഠിച്ചാല് അവിടുന്ന് ണ്ടാക്കല്ലോ ഒറ്റക്ക്
ആ അതെ ഇവിടെ അവടെന്ന് പറയുമ്പം ഒറ്റയ്ക്ക് ഉണ്ടാക്കിട്ട് നിക്കൽ ന്നണ്
ആ കൊർച്ച കുട്ടികള് കൂടിങ്ങാണ്ട്
ഞങ്ങള് റൂമിൽ മൂന് ആൾക്കാരള്ളു മം ഓരോ അതെല്ലാരും ഞങ്ങളവടെ കോളേജിൽ എല്ലാരും പുറത്തേക്ക് മാറും ഹോസ്റ്റലിൽ അങ്ങനെ എല്ലാരും നിക്കില്ല ഹോസ്റ്റല ഫുഡ്ന്നും സുഖല്ല അപ്പൊ പിന്നെ ആ ആ അപ്പം ചിലോഡ് പക്ഷെ നല്ല റീൽസിലക്കെ കാണാ നല്ല ഫുഡ് കിട്ടും എന്താ മന്തി അങ്ങനെയൊക്കെ കിട്ടും ഞമ്മളെ
ആക്ക മുട്ട ആവൂലേ ആ ആ ആ ഫുഡ് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവല്ലോ ഓലെ ഫുഡ് കഴിക്കുമ്പോ
രാത്രികത്തെ വലിയ കുഴപ്പല്ല പക്ഷെ ഉച്ചക്കത്ത്തെ കോറച്ച് പ്രശ്നം
ആ ആ
പ്പോ അതണ്ട് അപ്പൊ അങ്ങട്ട് പോറത്ക് മാറി ഒ ആറു മാസത്തോളാണ് ഹോ ഹോസ്റ്റലിൽ നിന്നള്ളൂ പിന്നെപൊറത്ത്ക്ക് മാറി ആ അങ്ങനെ അവിടെ തല്ല ഇണ്ടാ
അത് നോക്കണ്ട ന്ന് ഒരാള് സൈക്കിൾ ഓട്ട്ണ്ട് റ്റാള് വേറെ എന്തോ വണ്ടി ഓട്ട്ണ്ട് അപ്പ രണ്ടാളും കൂട്ടിമുട്ടാൻ പാ ഇന്ന് ചെവി തല കേൾക്കൂല അവരെ കൊറെക്കനെ വാതിലടിച്ചിട്ടങ്ങണ്ടേ അടിച്ച് പിരിഞ്ഞാലും വേണ്ടില്ലയ യിരിക്കും ഓലായി ഓല പാടായി നമ്മളും കൂടെ കൂടുമ്പോ അല്ലെ പ്രശ്നം കൂടുതലാവുള്ളൂ അ ചെറിയ ആള് മറ്റേ രണ്ടാമ ത്ത നല്ലം കാട്ടും
ആ
ആ ഓക്കേന് അതിനനുസരിച്ചുള്ള ഓന അത്ര ഓക്ക് കരുത്തില്ല ഓൾ കുറച്ച് വെയിറ്റ് കൊറവുള്ള ആളാ അപോവല്ലാതെ മറിച്ചി ഓളപോറത്ത്ക്ക് വീഴും അതാണ് ഇവിട്ത്തെ ഇത്
ഇവിടെ സമയാ ആയപ്പോ പറഞ്ഞ പോലെ അനിയനാണ് വളർന്നു ചെറുതാണ് അവൻ ഞങ്ങൾ രണ്ട് താത്താർ കഴിഞ്ഞിട്ടുള്ളതാണ് അവൻ ഇപ്പൊ അവന്റെ ടീൽ നമ്മള്നിക്കണ്ട്
ആഹ അതന്നെ മന്നാല് ഇവൻ കാട്ടുമ്പ ന്നെ വല് കരിയും ആ അതന്നെ മൂത്താൾ വരെ കരയുമ കാട്ടും ഞൻ പറയാ എനിക്ക് ഉളപ്പുണ്ട കരയാനും എല്ലാം വേദനാകേ ഞമ്മക്ക് പിന്നെ ഒന്നും ചെയ്യാനല്ലോ
മൂത്താളിഞ്ഞ് മൂത്തളിഞ് പത്ത് കഴിഞ്ഞ എന്താത്ര
ഓളൊന്നും പറഞ്ഞിട്ടില്ലയ ആഹ ആായ്മലേക്ക ഒന്നും പോല ഉ മാന്റിക്സിലേക്ക്ന്നാ വൈലുള്ളതൊന്നും ഇല്ല ഞ എന്താ അറിയിലട്ടോ ഇപ്പൊ ഞമ്മള് പറഞ്ഞ പോലൊവലല്ലോ കൊറ കഴിഞ്ഞാലേ അതന്നെ അപ്പ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഒക്കെ ഓളതിലേക്കാണ്ട് നമ്മളത് നോക്കിട്ട് കാര്യല്ലല്ലോ ഓള തിലേക്കാണ്ട് ട്ട് കൊടുക്കും ഉം ഉം ന്നാ ആയിക്കോട്ടട്ടോ ന്നാ ശരി ആആ